ഹലോ കേൾക്കണില്ലേ
കേൾക്കിണ്ട്
ഉം എന്താ പറ്റി പറ്റിയാവും പിന്നെ
ഇൻക്കറിയൂല ചെല സമയത്ത് എന്താ പറയാ ഈ പറയണ അവിടുന്ന് ഒന്നും എനിക്ക് കേക്കണില്ല ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും.
അതെന്താണാവോ
എന്താ അറിയില്ല റേഞ്ചിന്റെ ഇഷ്യു തന്നെ ആയിരിക്കും കാരണം ഇപ്പം ഒന്നാമത് ഈ കാലാവസ്ഥ ഇങ്ങനെയായിട്ടേ
ഉം
പിന്നെ ആഹ് ചെല സമയത്തൊക്കെ ഇങ്ങനെ വിളിച്ചാ കിട്ട ട്ടാത്ത പ്രശ്നൊക്കെ അങ്ങനെ ഇണ്ട്ന്ന് പറയണ കേക്കാം പക്ഷെ ഇനിക്ക്
കാലാവസ്ഥേടെ പ്രശ്നം ആയാല്
ആ എനിക്കിത് വരേയും ഉണ്ടായില്ല ഇപ്പം എന്താ മയയുണ്ടാവുമ്പോ മാത്രേ ഇണ്ടാവലുള്ളൂ ഇപ്പൊ ചോദിച്ച് ഇതുവരെയും ഞാനിപ്പം ഇങ്ങനെ ഇവിടെ ഇന്ന് കോൾ ഒക്കെ ചെയ്തപ്പോ ഒന്നും ഉണ്ടായില്ല
കൊയപ്പൊന്നും ഉണ്ടായില്ലാല്ലേ ആ ആ അത് ഇങ്ങനെ വിളിക്കണോണ്ടായിരിക്കു വേണെങ്കി
അതായിരിക്കും എന്താ അറിയില്ല പിന്നെ ഉം പിന്നെ എന്തൊക്കെയാ എന്നിട്ട്
പറയാൻ വന്നത് എന്താ? പണ്ടുള്ള കളികൾ ഇപ്പുള്ള കളികളെ കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു.
ആ അത് ശരിയാ ഇപ്പ ഇനി പണ്ടത്തെ പണ്ടെ കളികൾളുള്ളെയ് ഇപ്പ പിന്നെ ഫോൺമെ
ഇല്ല എന്റുമ്മാ പറഞ്ഞ് വിട്ടിട്ടുണ്ടൊക്കെ ഓലൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ പോയിക്കാണ്ട് ബോയ്സ് ഗേൾസും ഒക്കെ ഒരുമിച്ച കളിക്ക ഉമ്മാന്റെ വിട്ട് വീടെന്ന് പറഞ്ഞാല് മലപ്രദേശമാണ് ആ അപ്പോല് ഒരുമിച്ചാ കളിക്ക ഞങ്ങളെ കൂടെ കളിച്ചീനി ആൾക്കാരയ്ന് അങ്ങനെയാന് ഇങ്ങനെയ്ന് ഒക്കെപറഞ്ഞിങ്ങനെ പറയൂട്ടോ ഓലൊക്കെ കാണുമ്പളേ നമ്മളൊക്കെ സമയത്ത് നമ്മോട് എന്താ പറയാ ആൺ കുട്ടികളെ കൂടെ കളിക്കരുത് നിങ്ങളിപ്പം കുട്ടികൾ മാത്രം ആ കളിചോളി ആ ഇപ്പൊ പറയാ എന്താ ഇപ്പ എന്താ പറയാ വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങൂല ഓലൊക്കെ പറയും ആ ഓരൊക്കെ പറയും മരം കേറീയ്ന് ഞങ്ങള് ഞങ്ങള് അങ്ങനെ അവിടെത്തിന് ഇവിടെ ത്തിന് മൂച്ചി കയറീന് പറങ്കോ- കയറീന് ആ അങ്ങനെയൊക്കെയായിന്ന് ഞങ്ങള് ആഹ ഓലി കേർനാ
പക്ഷെ സമ്പത്തില് ശരിയാണ് നമ്മള് നമ്മളങ്ങനൊക്കെ കയറിയിട്ടുണ്ടാവും പക്ഷേ ഇപ്പോ ഇപ്പ അതൊക്കെ കാണുമ്പോ ഇപ്പ ആ മരൊക്കെ കാണുമ്പളെ
ഉം പക്ഷെ ഓലങ്ങനെ കേറിയതിനു ശേഷം പനമ്മളെ നമ്മളെ സമയത്തൊക്കെ എത്തിയപ്പോ നമ്മളെ അങ്ങനത്തെ കളികളിന്ന് കൊറച്ച് കുറഞ്ഞു
ഞാൻ ഭയങ്കര കളി കളിക്കലണ്ടായിരുന്നു ഞാൻ ഭയങ്കരായിട്ട് ഞാൻ ഭയങ്കരായിട്ട് ചോറും കൂട്ടാനും അടുപ്പുണ്ടാക്കുക എന്നും അടുപ്പ് തേമ്പുക അടുപ്പുണ്ടാക്കുക കുറ്റി കുറ്റിപ്പുര കെട്ടുക ഒരു തൊട് ഒന്നായിട്ട് കുറ്റിപ്പെര
ആഹ അങ്ങനെയൊക്കെ ഉണ്ടായിന്ന് ഇവിടെ കാവങ്ങും തോട്ട ആതുകൊണ്ട് നല്ല സുഖാണ് കവങ്ങിന്റെ മുകളൾ നങ്ങിട്ടും ഇങ്ങിട്ടുണ്ടാക്കാന് ആ ആഹ
അടെ ആഞ്ഞിലായുന്ന ആഞ്ഞില അത് ആ മഞ്ഞക്കായ ഉുള്ള അത് കമ്മളും കൈ അ അ ഇങ്ങനെ കെട്ട് ഉണ്ടാക്കും എന്നട്ട് ഒരു തൊടും നന്നായിട്ട് തന്നെറ്റി യ ആേ മുറിള്ള നമ്മുടെ വീടിന
ആ രസം അതേപോലൊണ് ഉമന്റെ വീടിന്റവിടെ എന്താ സ്കൂൾ ഇണ്ട് തൊട്ടടുത്തന്ന സ്കൂളണ് നമ്മള് അതിര് കഴിഞ്ഞ സ്കൂള ആാണ് ട്ടോ കൊണ്ടതാണെ എന്നിട്ട് അവിടെ ഈ കല്ല് വട്ടണില്ലെ വട്ടല്
ആ
സ്ഥലങ്ങൾ അങ്ങനത്തെ മലപ്രദേശണ് അപ്പോ അവിടെ വെ ട്ടെല്ലൊക്കെ അങ്ങനത്തെ കൊറേ സ്ഥലങ്ങളുണ്ട് പവടെന്നറഞ ഈ വെട്ടല്ല് വെട് സ്ഥലത്ത് പരുന്നങ്ങെ നിൽക്കുവല്ലോ ട്ടി അവിടെ തൊട്ടപ്പുറത്ത് ആ് തൊട്ടപ്പുറത്ത് കുട്ടികൾ ഉണ്ടാവും സ്കൂളെ കുട്ടികള് ഉച്ച ഒക്കെക്കവന്നണ്ട എ ഈ വെട്ടിയിട്ട കല്ല് വേസ്റ്റ് കല്ലുകൾ ഉണ്ടാവല്ലോ അവിടെ? ഏഹ് അതിങ്ങനെ അടുക്കി വെച്ച് വെ ച്ച് വീടുണ്ടാക്കും എന്നിട്ട് ഇവര് വീടൊക്കെ ഇണ്ടാക്കി കളിയൊക്കെ തുടങ്ങിണ്ടാവും ട്ടോ ഇവര് സ്കൂളിട്ട് പോ ഞങ്ങക്ക് എന്താ പണി അറിയോ? അതൊക്കെ കേടരുത്തും. കാരണം ഞങ്ങക്ക് അവിടെ വീടിന്റെ അടുത്തല്ലേ പിറ്റേന്ന് വരുമ്പോ ഞങ്ങളിങ്ങനെ നോക്കും. കുറച്ച് സ്ഥലത്തുണ്ടാവും വേറെ കുറച്ചപ്പുറത്ത് ത്തുണ്ടാവും വേറെ. ഓരോ കുട്ടികളെ ഓരോ ഗേങ്ങാക്കി റ്റിണ്ടാക്കിണ്ടാവും.
ആ
ക്ക് എന്താ പണി വെച്ചാല് പോയി അങ്ങനെനും ആ ചെറിയ കു ഇട്ട് കടന്നാലും ഞങ്ങളന്ന് സ്കൂളിൽ പോണൊന്നില്ലാ ചെറിയ കുട്ടികളാണ്, ആ
ക്ഷേ രസായിരുന്നു അന്നൊക്കെ കൊറെ ആൾക്കാര് കൂടി കളിക്കാ കളി വീട്ട്ക്ക് വരണന്നില്ല. ഫുഡ് കഴിക്കണന്നില്ല
ആ അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ വീട്ടിൽ അടങ്ങിയിരിക്കണം ഒരു പരിപാടി എനിക്കൊന്നും ഓർമ്മല്ല എന്നാ ഇപ്പത്തെ കുട്ടികളെന്താ വെച്ചാൽ പുറത്ത് ക്കേ പോകൂല.
അതെ ഇപ്പത്തെ ഉമ്മമാര് വിടൂല്ലാ ഞാനൊന്നും ഇപ്പൊ വിടേയില്ല കു
ആ ശരിയണ് നമ്മളെ എന്താക്കോ അറിയോ? അല്ലെങ്കിൽ ഏതേലും ഒരു വീട്ടില് ഉച്ച സമയത്തൊക്കെ ആണെങ്കിലി അല്ലെങ്കിൽ നമ്മള വീട്ടിലേക്കാരെല്ലാവരും അല്ലെങ്കി മ്മൾ ഓലേ വീട്ടിക്ക് പോകും എന്നിട്ട് അവിടുന്നെന്തെങ്കിലും കളി ക്കേ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും ഈ ഇ ഇ വെ ക്കേഷൻ സമയൊക്കെ ആകുമ്പോ മൂച്ചിന്റെ ചുവട്ടിലായിരിക്കും. എല്ലാവരും ഒരു കേസ് ട്ട് പോകും. എന്നിട്ട് മാങ്ങ ചാട ആര് മുന്നിക്കാ മാങ്ങ ചാടുകാ
ആ അതെ അതെ അല്ലെങ്കി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാ പിന്നെ ഫസ്റ്റില് പോകാനൊക്കെ ഒരു ഇതായിരിക്കും വിളിക്കാതൊക്കെ പോകും നമ്മക്ക് കൂടുതല് കി കിട്ടണോന്നൊക്കെ വിചാരിച്ച് അന്നൊക്കെ ഈ പാവാട ആ എന്നിട്ട് പാവാടൊക്കെ എടുക്കുകാ എന്നിട്ട് ഞാനതില് നെറച്ച് ച്ചും ഇങ്ങനെ നമ്മള് കൂട്ടി പിടിച്ചിങ്ങനെ കൊണ്ടുവരോല്ലോ മാങ്ങങ് അന്നൊക്കെ ചെറുതാട്ടോ അപ്പൊ പാവാട ഇങ്ങനെ കൂട്ടി പിടി കൊണ്ടുവരുമ്പോ ഈ ലാസ്റ്റ്
അയ്യോ
ഇമ്മാനോട് നല്ലോ
ആ ഡ്രസ്സിലൊക്കെ മാങ്ങേൻ്റെ കറ കറയാവൂല്ലേ
ഫുൾ ചീത്ത
നല്ല ഉണ്ടായിരുന്നു അപ്പൊ
ഭയങ്കര പിത്തനേ വൈന്നേരം ആകുമ്പോ ഇമ്മച്ചി പറയും ചീരേന്റെ വടിയെടുത്ത് എട് എന്താ പറയാ ഞാന് വീട്ടിക്ക് കാരണം കുളിക്കണംന്നില്ല ഒന്നൂല്ല വീട്ടിക്കാണ്ട് വന്ന് വന്നാ മതി അടിയോണ്ട് അടിയാരിക്കും വാക്കോണ്ട് ഇമ്മച്ചി പറയും കുളിപ്പിച്ച് തരാ അൻ്റെ മേത്ത് നോക്ക് അൻ്റെ മേത്തിന്ന് പോണ ചളിയത് നോക്ക് വാക്കോണ്ട് ഒരച്ചിട്ട് തെങ്ങിന്റെ മ കാണിച്ച് തരും നോക്ക് എന്റെ മേത്തിന്ന് പോണ ശരീരത്തിൽ നിന്ന് പോണ ചളിയാണ് ചളിയാണെന്ന് പറയും എന്നിട്ട് നല്ലോണ അടികൊള്ളും നല്ലോണ്ണം മിസ്വാക്കൊണ്ടൊക്കെ നമ്മള് നേ ഫുഡ് കഴിക്കാത്തേന് വരാത്തേനുള്ള പ്രശ്നായിരിക്കും അങ്ങനെ ഭയങ്കര മം സത്യം പറഞ്ഞാല് ഭയങ്കര കേട്ടോ ഞാനൊക്കെ ഒരു രൂപ കിട്ടാനൊക്കെ കിട്ടാഞ്ഞാലൊക്കെ ഞാനിങ്ങനെ നമുക്ക് മുട്ടും അങ്ങനെ അന്നൊക്കെ ഒരു രൂപ ഉണ്ടായ കൊറേ മുട്ടായി കിട്ടുമല്ലോ ഇരുപത്തഞ്ച വയസക്കൊക്കെ അല്ലേ മുട്ടായ അങ്ങങ് എന്നട്ട് ഞാനിങ്ങനെ വീടിന് ചുറ്റും ഓടിപ്പിച്ചിട്ട് അല്ല ഓ ഞാനിങ്ങനെ ഓടി ക്കും ആ ഉക്കൂൾക്ക് പോവാല്ലേ ടൈമായോണ്ടാ തോന്ന് പശ്ശേ ഇൻ ഇക്ക് ഒരുരൂപ കിട്ടി അല്ലെങ്ങി ഞാ ഞാനങ്ങനെ ഉ വീട്ന് ചുറ്റും ഓടും ഉം പോവുല ക്ഷെ ഇ പ്പ ഞാൻ സത്യം പറഞ്ഞാല് ഒത്തിരി റീഗ്രെറ്റ് ആട്ടോ ഞാൻ ഭയങ്കര കുര് ത്തം കെട്ടൊരു കുട്യെയ്‌ന്
ഉം അല്ലെ ആ മിഠായിന്ന്റയണതേ ആ മിഠായിന്ന്റയണ വേറെ രസല്ലേ സ്കൂൾന്നൊക്കെ ആ ഇന്റർവെൽന്റെ സമയത്ത് പോയിട്ട് മിഠ
ആ അതെ അങ്ങനത്തെ മുട്ടായികളൊന്നുംല് ല്ല്യ
കുട്ട്യേക്ക് അങ്ങനെ വാങ്ങണംന്ന്ള്ള അങ്ങനത്തൊന്നും ഇല്ല്യലോ നമ്മ തെ ചെറിയ ആ മണിക്കൂർ മുട്ടായിന്നൊക്കെ പറയണ മുട്ടായൊക്കെ ഇല്ലേ
ആഹ് ഇപ്പ അയി അങ്ങനെ അതെ ഇ ഇപ്പൊ അങ്ങനത്തെ മുട്ട കുയ്യപ്പ മുട്ടായി ഞങ്ങള അയ്ന് കല്ല് കൽ അവ ഒരു കടിച്ചാ പൊട്ടാത്ത ഒരു സാധനല്ലേന്യോ
പൊട്ടാത്ത ആഹ് ആഹ് പിന്നെ അതേപോലെ വേറി കൊറെ പുളിഞ്ചിം
ഓരോ വീട്ടിലും അ കൊറേ മുട്ടായി ഉണ്ടായിന് പക്ഷെ നമ്മള ഇങ്ങനെ എന്തെങ്കിലും ഈ ഇതൊക്കെല്ലേ എന്തെങ്കിലും എന്താ പറയാ ഈ ഈ മക്കാമിലൊക്കെ പോ അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനത്തെ കൊറെ സാധനങ്ങൾ കാണ ഈ എക്സിബിഷ എക്സിബിഷനൊക്കെ പോകുമ്പോ ഇല്ലേ പണ്ടത്തെ നോസ്റ്റുമുട്ടായികളൊക്കെ ഇങ്ങനെ കാണാം പോയടി പോയി പോയിട്ടോ ഹലോ ആ ഓക്കെ ആഹ് വന്ന്
ഇത്ണ്ടല്ലോ ചെറ്യേര്